ഹലോ
ആഹ്
കേൾക്കുന്നില്ലേ
കേക്ന്നുണ്ട്
ക്യാ വിശേഷം
നല്ല വിശേഷം എന്താ പരിപാടി
ക്യാ ഉം ഭക്ഷണൊക്കെ ആക്കി വെച്ച്
ആഹ് വെറുതെ ഇരിക്കുന്നു
ക്യ
ഉം ഉം ഇന്ന് ഡ്യൂട്ടിക്ക് പോയോ
ഓ ഒന്ന് ഡ്യൂട്ടിക്ക്ക്കെ പോയി വൈകുന്നേരം വരെ ഇണ്ട് തിരക്ക് ഇപ്പം മഴക്കാലയത കൊണ്ട് മഴക്കാലന്ന് മാത്രമേ ഉള്ളൂ മഴ പെയ്യുന്നൊന്നില്ല പക്ഷെ എന്നാലും മഴയാകുമ ്പ പിന്നെ പണി കുറവാാണ് അപ്പൊ പിന്നെ ആൾക്കാാര് കൊറ കുറയും
ആഹ ഹ ഹം
അങ്ങനെ വെറുതെ അവിടെയും വെറുതെ ഇരിക്കയാണ് വെറുതെ ഇരിക്ക ആഹ ആഹ
പണി കുറവാണ് ഉം വരുന്നുണ്ട് ആൾക്കാാര് വരുന്നുണ്ട് എന്നാലും കുറവാണ്
ആഹ
മോളില്ല അവിടെ
ഉം അവോ അടെ ഉണ്ട്
അമ്മയോ
അമ്മയോ ഉണ്ട്
എന്താ സ്പെഷ്യൽ ഇണ്ടാക്കുന്ന
സ്പെഷ്യൽ ഒന്നുംല്ല സ്പെഷ്യല് മത്തിയും കപ്പേ മത്തി കപ്പ എങ്ങനെയ ഇണ്ടാക്കുന്ന നിങ്ങ എങ്ങനെ ഇണ്ടാക്കുവ
ഞങ്ങള് പിന്നെ കപ്പ പുഴുങ്ങിട്ട് പിന്നെ ആ് സ സാദാമ വെള്ളത്തിലട്ട് പങ്ങി പിന്നെ കടക് ട്ടിക്കും വറവിടൂലേ
ആഹ് ആഹ് ആഹ്
അങ്ങനെ പുള കപ്പ അങ്ങനെ വെക്കാറുണ്ട്
ആഹ ആഹ ആഹ
പിന്നെ വെറുതെ അങ്ങനെ പുഴുങ്ങിട്ട്
തേങ്ങയൊക്കെ ഇട്ടിട്ട്
ആഹ തേങ്ങട്ടിട്ട് മീൻ ഓ തേങ്ങ ഇട്ടിട്ട് വെക്കും പക്ഷെ അത് ആഹ മീൻകറി പിന്നെ കറി ഉണ്ടെങ്കിൽ പിന്നെ ഞങ്ങ അങ്ങനെ വെക്കാറില്ല
ആഹ ഹ ഹ
ന് പിന്നെ നിങ്ങ നീ പറഞ്ഞ പോലെ തേങ്ങക്കെരച്ച് അപ്പൊ അത് മാത്രമായിട്ട് കഴിക്കാലോ രസമാണ് ക അുണ്ടെങ്കിൽ അത് ഒഴിച്ചിട്ട് കഴിക്കാ രസമാണ്
ഉം ബീഫ് കറിയും കപ്പയും ചെറിയ ജീരകം ചെറിയ ജീരകം കാന്താരി അല്ല ജീരകം വേണംന്നില്ല കാന്ത കന്താരി ചെറിയുള്ളി തേങ്ങ ഉപ്പ് ക്കക്കോണ ഒതുക്കിയിട്ട് ഇതില് ചേർക്ക പുഴുങ്ങിട്ട്
ആഹ ആഹ ആഹ അത് രസം എനക്ക് ഇഷ്ടാ
ഉ ഉ നല്ല രസ പിന്നെ മറ്റേ ഉണക്കുന്നപ്പ ന്നെ അതാണെങ്കിൽ അതിനകത്ത് ജീരകമൊക്കെ ചേർത്തിട്ട് വെളുത്തുള്ളി കറിവേപ്പില ഒക്കെ ചേർത്തട്ട കപ്പ കറി വെക്കുവ
കപ്പ കറി വെക്കുന്നത് ഇങ്ങനെയാണ് പിന്നെ ഞങ്ങള്ൾ കറി വെക്കന്ന് പറഞ്ഞാല് എങ്ങനെയ വെക്കുന്നത് നിങ്ങങ്ങനെ വെക്ക വെക്കറ്
ഞങ്ങള് വെക്കുന്ന ഇതുപോലെ തന്നെ ഇങ്ങനെ തേങ്ങി കരച്ച് ചാറുപോലെ കുറച്ച് ചച്ചിങ്ങനെ കുഴമ്പ് പോലെ ആക്കും കപ്പക്കറി ചോറിന്റെ കൂടെ കൂട്ട ആഒരു പ്രത്യേക ടേസ്റ്റ് കൂട്ട് ഉണ്ടാക്കിട്ടില്ല
ഞാന് ആഹ് നീ പറയുന്നതു ഞാൻ പറയുന്നുന്നതു ഒരു ഒന്ന് തന്നെആണെന്ന് എനിക്കറില്ല ഞാന് ഒരുപാട് ഇങ്ങനെ നീട്ടൂലെട്ടോ ആഹ് ആപ്പാ പിന്നെ അടവ് ആഹ് കുറച്ചൊന്ന് കുറുക്കി
ഉം
അങ്ങനെ ആഹ് നമുക്ക് കോരി കഴിക്കാൻ പകത്തിന്
മു മു മു
ഉം മീൻകറികൊഴിച്ചാൽ നല്ല ടേസ്റ്റ് ഇപ്പോ വയില് വെള്ളം ഊറുന്നുണ്ട് നീ പറഞ്ഞ്പൊ കപ്പ
അതെ
ആഹ് ഞങ്ങള് ഉണ്ട ക്കാം പിന്നെ മറ്റേ ബീഫ് വാങ്ങീട്ട് ഒന്നി ആഹ് ഒന്നച്ച് കപ്പും ബീഫും കൂടെ വെക്കലൂ അങ്ങനെയാണ് അധികം വെക്കാറ്
ആഹ് ശരിയാ ശരിയാ അത് അടിപൊളിയ കപ്പ ഉം എല്ലും കപ്പേ കപ്പ ബിരിയാണി ആഹ് നമ്മക്ക് നമ്മുടെ വീട്ടില് കയറ്റാൻ പറ്റാത്ത കൊണ്ട് അതൊര അടിയായിപ്പോയി
ഓഹ് അത് പറ്റൂലല്ലോ ആഹ് ആഹ് ഞാന് എടെക്ക് എടെക്ക് അങ്ങ ഉണ്ടാക്കാറുണ്ട്
ആഹ് ഹാ ഹാ പിന്നെ ഇനി രണ്ടു ദിവസം കഴിഞ്ഞാ ലീവ് അല്ലേ ലീവ് ഉണ്ടോ
ലീവില്ല ലി ഏ ഏ. ഇൻക്ക് സൺഡേ മാത്രം ലീവ് ഒള്ളൂ ഉം ഒ റ്റ ദിവസം ആകെ ഒരു ദിവസേ ലീവ് ഒള്ളൂ നിനക്ക് ലീവ് ഉണ്ടോ അന്ന്
അറിയില്ല ചോദിച്ചിട്ടില്ല ലീവ് തരോ എന്നറില്ല അപ്പം നിങ്ങളുടെ ഓഫീസിന് ലീവില്ല
ഞങ്ങൾക്ക് ലീവ് ഇല്ല ഇനി അങ്ങനെ ഞങ്ങൾക്ക് ആകെ രണ്ട് പെരുന്നാക്ക് മാത്രം പിന്നെ ആഹ് ഞാന് ഞായറാഴ്ചയും മാത്രം അല്ലാതെ എല്ലം എല്ലാ ദിവസവും ഉണ്ട് വർക്കിങ് ഡെയാണ് അപ്പം ഒരു ഒഴിവുണ്ടാവൂല്ല രാവിലെ പോയിട്ട് വൈകുന്നേരം അല്ലേ എത്ത അഞ്ചര ആറ് മണിയാകും വീട്ടിലെത്തുമ്പോ അപ്പ പിന്നെ പിന്നെ ഒന്നിനും എങ്ങോട്ടും തിരിയാൻ സമയം ഉണ്ടാവൂല
ഉം അതന്നെ അവിടെ എന്താ ഞാൻ ആറ് മണിയാവും
ആഹ് നിനക്ക് അമ്മ സഹായിക്കാൻ ഉള്ളതൊണ്ട്
ഉം അതെ എന്നാലും നമ്മൾ ചെയ്യേണ്ട പണികളൊക്കെ നമ്മൾ ചെ
അത് വേണം അത് എത്ര ആളുണ്ടെങ്കിലും ഞാൻ പറയ ആ എത്ര ആളുണ്ടെങ്കിലും എ ന്ന്പണി കൊറച്ച് കൊറയു കൊറവാവല്ല പിന്നെ ആ എല്ലം മ്മ് എല്ല ഒരുപോലെ എടു
ആ അതെതെതെ ഒരു സഹായത്തിന് ണ്ടെന്നേ ഒള്ളൂ എന്നാലും നമ്മുടെ പണികള് നമ്മള് തന്നെ ചെയ്യണം
അഹ് വേണം ഉം ഞാൻ പറി രണ്ടാളെ ഒള്ളൂ രണ്ടാളെ ഒള്ളൂന്ന് എല്ലാരും പറയേ ക്ഷെ രണ്ടാളാണെങ്കിൽ എല് ല്ലാ പണിയെട്ക്കണ്ടേ എ കൊറച്ച് കടിണ്ടാ ക്കലായാലും വേറെ അങ്ങനെയൊക്കെ കൊറച്ച് അലക്കലൊക്കെ കൊറച്ച് കൊറയുംന്നല്ലാതെ എല്ലാം നമ്മൾ തന്നെ ചെയ്യണ്ടേ പിന്നെ ആ ഞാൻ പറയും പിന്നെ ഹ് അവിടെ ഇട്ട് വെച്ചിട്ടിപ്പം വേറാരും ഇട്ക്കാനില്ല ല്ലോ അതുകൊണ്ട് നമ്മളന്നെ എടുക്കണ്ടെ അപ്പെന്നും എടുത്ത തീർക്കണ്ടേ
അതെ അവിടെന്നന്താ സ്പെഷ്യല്
ഇന്ന് സ്പെഷ്യല് ആയിട്ടൊന്നൂല്ല പിന്നെ ദോശിം സാമ്പാറും ആ എന്നും ആ വൈകുന്നേരം ചോറില്ല ചോറ് വൈകുന്നേരത്ത് രാത്രി ചോറ് കഴിക്കല് കുറവാണ്
അരി ദോശയാ
ആ അരിദോശയാണ് പിന്നെ ഞാൻ എന്തെങ്കിലും അങ്ങന കടിയൊക്കെ ഉണ്ടാക്കാറ് വൈകുന്നേരം
ഉം ഹും
ഉച്ചക്ക് മാത്രം ഞാൻ എനിക്കും കെട്ടിയോനും കൊണ്ടോണം അപ്പൊ പിന്നെ രാവിലെ ഭക്ഷണത്തിന്റെ പരിപാടിയൊക്കെ രാവിലെ കഴിയും വന്നാലും വൈകുന്നേരം വന്നിട്ട് പിന്നെ വേറെ ഞാൻ ചോറ് ഒരാ ഉച്ചക്ക് മാത്രേ കഴിക്കുള്ളൂ
ഉം ഉം ഹു ഹും
നിങ്ങള് ചോറൊ അല്ലെങ്കില് ചപ്പാത്തിയോ
ഞങ്ങള് ഇന്ന് കപ്പ അല്ലെങ്കി ചപ്പാത്തി
ആ എല്ലാവാരും എല്ലാരും കഴിക്കോ
ഉം എല്ലാരും കഴിക്കില്ല ഞാനും അമ്മേം അഛനും ത ചപ്പത്തി അല്ലാ ദോശ ഗോതമ്പ് ദോശ
ആ ആ ആ എല്ലാർക്കും ഒരു ഭക്ഷണാണെ പിന്നെ കൊഴ പ്പല്ല ലേ ഒ ഒ ഒറാശ്യ ഒറ്റ ഉണ്ടാക്കല് ഉണ്ടാക്കിയാ പോരെ ആഹ് അയ്യോ അതാണ് പ്രശ്നം ഉ ഹും
ഒരാക്കത് ഒരാക്കിത് അങ്ങനെ
ആ ഞങ്ങള് പിന്നങ്ങനെ അഡ്ജസ്റ്റ്മെൻറ് ചെയ്തു അങ്ങനെ പിന്നെ എന്തെങ്കിലൊക്കെ ആക്കി ആക്കി വെക്കും ഇല്ലെങ്കി അത് കൊഴപ്പില്ല പിന്നെ ചോറി പറഞ്ഞ പോലെ എന്താന്ന് അറിയില്ല നമ്മുക്ക് പിന്നെ രണ്ടു നേരം ഇങ്ങനെ തിന്നാൻ തോന്നൂല്ല
ഉം അത് ശെരിയാ ശെരിയാ ശെരിയാ എനിക്കും അങ്ങനെ തന്നാ ഇപ്പോ കടെല് പ്പോ അവടെ പോയാലും ആ ഉം ചോറ് കൊണ്ടായാലേ തിന്നാൻ പറ്റില്ല അതുകൊണ്ട് ഇപ്പൊ കൊറച്ചെ കൊണ്ട്
ഞാൻ എന്റെ കെട്ട്യോനോട് പറയേ എന്നോടൊയ്ക്കും എന്താ വേണ്ടേ കൊ കറിവെക് ക്കാൻ എന്താ കൊണ്ടരണ്ടെ എന്താ വേണ്ടേന്ന് പറയ്ന്ന് പറയും ഏ അപ്പൊ എന്താ വേണ്ടേ ന്ന് വെച്ചാല് എങ്ങനെ നമ്മുക്ക്ഷ്ടള്ള സാനാണെങ്കിലും നമ്മുക്കത് ഉച്ചക്ക് നീ പറഞ്ഞ പോലെ ചോറും പാത്രം എടുക്കുമ്പോ തന്നെന്നെ വേണ്ട ആ ഒന്നും പറ്റുന്നില്ല അതാ ഞാൻ പറഞ്ഞെ അവിടന്നും കഴിക്കാൻ പറ്റില്ല ഇവടെത്തീട്ട് വീട്ടിലെത്തിയാലും ഒന്നും വേണ്ട ഞാൻ മൂന്ന് കിലോം കൊറഞ്ഞു എ രാവിലെ ആ രാവിലെ ഞാന് ഒരു ഇരുപത് പത്തിരുപത് മിനിറ്റ് നടക്കണട്ടോ എനി ഇവിടുന്ന് ജോലി സ്ഥലത്തേക്ക് ആ പ്പോ ഞാൻ രാവിലെ ഒരു നടക്കലും ആയി ഏ എന്ന് വിചാരിച്ചിട്ട് പിന്നെ
നടന്നിട്ടാ പൂവാ വര
രാവിലെ നടന്നിട്ട് പോവും അപ്പോ പിന്നെ ഒരു മൂന്ന് കിലോൻ കൊറ കൊറഞ്ഞു തിരിച്ച് ഒ ഒന്നെങ്കില് ബസ്സിന് വരും ഇല്ലെങ്കില് ഏഹ് കെട്ട്യോൻ പണി കഴിഞ്ഞിട്ട് വരുമ്പോ കെട്ട്യോന്റെ കൂടെ വരും മിക്കവാറും ആ കെട്ട്യോന്റെ കൂടെ വരലാണ് വൈകുന്നേരം
ഓ
ഇല്ലെങ്കില് ബസ്ന് അങ്ങനെ മഴയൊക്കെ ആണെങ്കില് ബസ്സിന് വരും
ഉം ഉം ഉ അതോണ്ട് സുഖായല്ലോ
സുഖായി സുഖായി
വെയ്റ്റ് കൊറഞ്ഞില്ലേ
വെയ്റ്റ് കൊറഞ്ഞു വെയ്റ്റ് കൊറയും നമ്മള് ആ നമ്മളില്ലേ പിന്നെ ശെരിക്കും പറഞ്ഞാ നടന്നാ തന്നെ നമ്മള് കൊറയും ഏ ഞാൻ തുവരെ വീട്ടിലിരുന്നപ്പോ ഞ വിചാരിച്ചു എന്ത് ചെയ്താലും ഒരു മാറ്റവുമില്ലായിരുന്നേ
ഉം
അപ്പോ ഇപ്പം നടക്കല് തൊടങ്ങിയപ്പം നമ്മള് തന്നെ കൊറഞ്ഞു പിന്നെ രാവിലത്തെ നമ്മളൊരു പെടച്ചിലും തെരക്കും കാര്യായിട്ട് ആ എല്ലാം കൃത്യ സമയത്തൊക്കെ ചെയ്യണ്ടാവും ഒരു രാവിലതൊരു തെരക്കാണല്ലോ
ഉം ഹും അതെ
കെട്ട്യോൻ വന്നില്ല?
ഇല്ല വന്നില്ല. അവ്ടെ വന്നോ?
ആഹ് വന്നു
ഉം ഉം ഉം ഉം ഇവെടെ ഒമ്പെത് മണി ചെൽപ്പം എട്ടെര അങ്ങനെ ഒക്കെ സമയം കൃത്യ സമയൊന്നുല്ല
ആഹ് ആഹ് മഴ ഇല്ലല്ലെ? മഴ പെയ്യ് അങ്ങോട്ട് മഴ ഇണ്ടോ?
ഇവെടെ മഴയില്ല
ആഹ് ആഹ്
അയുടെ മഴയില്ലല്ലോ?
മഴ പെയ്ത്ട്ട് ഇല്ല കൊറച്ച് ഇന്നലെയോ മിനിഞ്ഞാന്നോ എങ്ങാണ്ട് ഒരുസെറ്റെ പെയ്തു
ഉം
ഉം പിന്നെ പെയ്തിട്ടില്ല
ആഹ് ഹ ഹാ നാളെ ഡ്യൂട്ടിക്ക് പോണ്ടേ?
ആഹ് നാളെ പോണം ഒര് ഞായറാഴ്ച മാത്രം ലീവ് ഇണ്ടാവൊള്ളു ഞായറാഴ്ച എന്തെങ്കിലും പരിപാടി ഇണ്ടാവും അന്നും വീട്ട്ലിരിക്കാൻ പറ്റുലാ
അതെ നാളെ ആഹ് നാളെയാണോ മറ്റന്നാളാണോ മുഹെറം?
എഹ് മറ്റന്നാള്
ഉം ന്നെട്ട് ആഹ് അപ്പം നാളെയല്ല കലണ്ടെറിൽ നാളെ
ആഹ് ആഹ്